കേൾക്കുന്നുണ്ടോ?
ആഹ് ഞാൻ കേൾക്ക്‌ന്ന്ണ്ട് ഇങ്ങള് കേക്ക്‌ന്നില്ല?
ഓഹ് കേൾക്ക്‌ന്ന്ണ്ട് എന്താ പണി വിശേഷങ്ങളൊക്കെ എന്തൊക്കെണ്ട്?
പണിയെന്ത് ഫോണി കളിച്ചിരിക്ക്യ വൈക്ന്നേരല്ലെ?
ഓഹ് വെറ്തെ ഇങ്ങനെ ഇരിക്കാവുലെ ചായൊക്ക കുടിച്ചോ?
ഇല്ല ചായ കുടിച്ചില്ല ചോറ് കഴിക്കാന് നേരം വൈകിയാര്ന്ന് അപ്പൊ പിന്നെ ചായ കൊറ്ച്ച് കഴിഞ്ഞിട്ട്
ഉച്ചക്ക് ഇന്ന്ന്നെ എന്തു പറ്റി നേരം വൈകാനെന്തേ
അങ്ങനൊന്നുല്ല എനിക്ക് ചെറിയൊരു മോള്ണ്ട് പിന്നെ അ പ്പം അതിന്റതായ്ട്ട്ള്ള കൊറ്ച്ച് തെരക്ക്.
ഓഹ് അത് ശരി ആഹ് ആഹ് അത് ശരി അപ്പലേ ഓഹ് അത് ശരി. പിന്നെ എന്തൊക്കെണ്ട് വീട്ടിലെ വിശേഷം? ഓഹ് ഞാൻ ചായുടിച്ച് ചായക്കെന്തെങ്കിലും വൈകുന്നേരൊക്കെ കടികള്ണ്ടാക്കാറ്ണ്ടോ? ഇണ്ടാ ചായ കുടിക്ക്‌ന്ന സമയത്ത് എന്തെങ്കിലൊക്ക ഇണ്ടാക്കാറ്ണ്ടോ?
ആഹ് ചെൽപ്പൊക്കെ
ആഹ് ചെലപ്പൊലേ ഞാനും അങ്ങനെ ഇടക്കൊക്കെ പഴംപൊരീ ബ്രെഡ് പൊരീ അങ്ങൻത്ത കായ്പോള അങ്ങൻത്തെക്കെ എടക്കൊക്ക ഇണ്ടാകാറ്ണ്ട്.
ആഹ് അങ്ങ ഇവ്ടെ മയ്ബിരിന് ശേഷം ഉപ്പാക്കൊര് ചായണ്ട് അതിനെന്തെങ്കിലും കടി നിർബന്ധാ
ഓഹ് ഇണ്ടാക്കോ അങ്ങനെ ആവ്മ്പ എന്തെങ്കിലൊക്ക ഇണ്ടാക്കൂലേ ചായക്ക്. ആഹ് അത് ശെരി എന്താണ്ടാക്ക അത് അധികം എന്താ എണ്ണക്കടിയാണോ ഇണ്ടാക്കാറ് എൺ എണ്ണക്കറി എണ്ണ എണ്ണക്കടികളാണോ അധികവും ഉണ്ടാക്കാറ്?
അല്ല എണക്കടി കൊറവ. ആഹ് ഞാൻ കേക്ക്‌ൺണ്ട് ഇങ്ങള് കേക്ക്‌ന്നില്ല?
കൊറ കൊറവാ ആഹ് അവ്ട്ത്തെ കുട്ടികളെ സൗണ്ട് കൊണ്ടേ വേറൊര് പോല തോന്നി അതുകൊണ്ടാണ് ആഹ് യാത്രൊക്ക പോകാറുണ്ടോ എങ്ങോട്ടെങ്കിലൊക്കെ വെക്കേഷൻ സമയത്തൊക്ക എങ്ങോട്ടെങ്കിലും ക്കെ പോകാറുണ്ടോ
ആഹ് പോവലിണ്ട് എപ്പളു ഒന്നുല്ല
ആഹ് മാസത്തില് ഒരിക്കലെങ്കിലൊക്ക പോവാറുണ്ടോ
അങ്ങനൊന്നുല്ല മാസത്തില് ഒരിക്കൽ
പോകണം തോന്നിയാല് ലേ പോകണം തോ യാത്ര ഇഷ്ടാണോ യാത്രകള് ഇഷ്ട്ടാണൊ ആഹ് ആഹ് അത് തന്നെ അല്ലാ രസാണ് അല്ലെ അല്ല ബീച്ചിലേക്കൊക്ക പോകാറുണ്ടോ ബീച്ച് ഇഷ്ടാണോ ബീ ആഹ് ബീച്ച് ആഹ് അതന്നെ ബീച്ചില് ഓഹ് അത് ശരി നല്ല രസാണല്ലലെ അവിടെങ്ങനെ രാ ത്രി നല്ല രസണല്ലലേ അവിടെ കാറ്റും കൊണ്ട് ഇങ്ങന ഇരിക്യാ ഓഹ് രാത്രിലേ ഓഹ് നല്ല രസാണല്ലെ അവിടെ രാത്രി അതെ മാതിരി തന്നെ ഞങ്ങളും അങ്ങൻ തന്നെ നല്ല നമുക്ക് മനസ് മനസ്സിന് ഒരു സന്തോഷം തോന്നുലെ ഇങ്ങനെ കൊറ്ച്ച് എന്തെങ്കിലൊക്കെ ആഹ് അതെന്നെ അത് തന്നെ യാത്രീത ഉള്ളില്ള്ള എല്ലാതും പോയി ആഹ് ഒര് ഇതിലേക്ക് ലേക്ക് ഇങ്ങനെ പോകല്ലെ നമ്മളെ മനസ്സും കൂടി അങ്ങ്ട്ട് ഇങ്ങനെ പോവുമ്പൊ രസാണല്ലൊ പിന്നെ അവിട്ത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാടമുട്ട റോ മസാല ഉപ്പിലിട്ടയ് അതെന്നെ കോളിഫ്ല ഫ്ലവറിന്റത് ലെ ഏറ്റവും കൂടുതല് ഇങ്ങളെന്ത വാങ്ങല് കാടമുട്ട മസാലെ ഞാൻ ഏറ്റ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് അതാണ് കോളിഫ്ലവറ് ആഹ് അതൊക്കെ എടയ്ക് ക്ക് ഒരു വട്ടറ്റെ കഴിച്ചിട്ടുണ്ടാ പിന്നെ നല്ല വിലയാണല്ലോ ആഹ്
അത് ഞമ്മളെ ഇവിടേക്കെ എനിക്ക് തോന്ന്ണ് കാടമുട്ട അവിടേക്കാഴീം കൂടുതൽ കിട്ടും എന്നാലും അവിടെ
ആഹ് അത് ശരി അത് രസാണ് അവിടെ ഇരുന്ന് ആ ബീച്ചിന്റെ ഇത് ആസ് സ്വദിച്ച് കഴിക്കണമെങ്കിൽ അങ്ങോട്ട്ന്നെ പോകണം ആ കാറ്റും കൊണ്ട് ഇരുന്ന് ആഹ് അവിടുന്ന് തന്നെ കഴിക്കുന്നതാണ് രസ സം പിന്നെ ഉപ്പിലിട്ട് ഐസൊരതിക്കെ എത്രയോ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഐസൊരതി ഉണ്ടല്ലോ ആഹ് എരിവൊള്ള ആഹ് ഐസൊരതി പിന്നെ ബിരിയാണി ഒക്കെ ട്രൈ ചെയ്യലുണ്ടോ അവിടുത്തെ ബിരിയാണികള്
എവിടെള്ളത്
കോഴിക്കോട് ബീച്ചിലുള്ള ബിരിയാണികള് ബിരിയാണി ണ്ടല്ലോ അവിടെ
എന്താള്ളെ
ആഹ് അവിടെ അവിടെ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഇണ്ട് അവിടെ അയ് നിങ്ങൾ പറയുന്ന കാടമുട്ട അങ്ങനത്തെ ആഹ് ഉച്ചക്ക് ഉണ്ടാകാറുണ്ട് ഓ ഞങ്ങള് വാങ്ങി ആഹ് വൈകുന്നേര സമയങ്ങളില് ന്താ അറിയത്തില്ല ഉച്ചക്കൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല രസാണല്ലോ ബിരിയാണികളൊക്കെ പിന്നെ അതുപോലെ തന്നെ ബീച്ചും നല്ല രസള്ള ബിരിയാണികളൊക്കെ കിട്ടാൻണ്ട് പിന്നെ ആഹ് ആഹ് അതാ ഉച്ച സമയത്ത് ആഹ് ഉപ്പിലിട്ടെതന്നെ മതിയല്ലോ അവിടുത്തെ അത് തന്നെ ഉപ്പിലിട്ടത് ഈ കാടമുട്ട മസാല അതൊക്കെ തന്നെയാണ് അത് ഞാൻ വീട്ടിലും ഉണ്ടാക് ക്കാറുണ്ട് എടക്കൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെർതെ ആഹ് കാടമുട്ട മസാല ഇതേമാതിരി തന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് വെളിച്ചെണ്ണയില് ആഹ് ത്തിരി പുളി പീഞ്ഞാണ്ട് എടക്ക് ഇണ്ടാക്കാറുണ്ട് പുഴുങ്ങിയാണ്ട് ഞാൻ വീട്ടിൽണ്ടാക്കാം നിങ്ങൾ ഇണ്ടാക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്
ആഹ് കാടമുട്ട പീങ്ങിയത് പെരേലും വീട്ടിലുണ്ടാക്കും പക്ഷെ അവിടുത്തെ അത്ര കിട്ടൂല
അത്ണ്ടാവൂല അത് നമ്മൾ ഇത്ര ഇണ്ടാക്കിയാലും അത്രക്കങ്ങ് വരൂല അതിനി എന്താ അവരെന്തെങ്കിലൊക്കെ ചേർക്കല്ലോ അയ്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഞമ്മളെ മാതിരില്ല നമ്മള് വീട്ടില്ണ്ടാക്കല്ലേ അവര് കച്ചവടത്തിനായി ഇണ്ടാക്കുന്നതും വീട്ടില്ണ്ടാക്കുന്നതും രണ്ടും രണ്ടല്ലേ? അവരെന്തെങ്കിലൊക്കെ ചേർക്ക്വല്ലോ പിന്നെന്താ സിനിമകളൊ ക്കെ കാണാറുണ്ടോ സിനിമ ഒക്കെ ഇഷ്ടാണോ?
ഇഷ്ടാണ് ഇപ്പൊ ടൈമിന്റെ പ്രശ്
ആഹ് അത് കാണാറില്ലല്ലേ? ഏറ്റവും കൂടുതൽ എങ്ങൻത്താ പഴയ സിനിമകളാണോ അതോ പുതിയതായിട്ടിപ്പോ ചിരിക്കാനുള്ള സിനിമകളാണോ ഏറ്റ് റ്റോം കൂടുതല് കാണാറ് ങ്ങള്? ഏഹ് സി ചിരിക്കാന്ള്ളേ. അപ്പൊ പഴേതില് അത് തന്നാണല്ലോ ഞാൻ പച്ചക്കുതിര പണ്ടത്തെ സിനിമക്കെടുത്ത് ഇപ്പളും കാണും പച്ചക്കുതിര, പാണ്ടിപ്പട. ആഹ് ഇ ആഹ് ഇപ്പഴ്ത്തൊന്നും രസല്ല. ആത് ഇല്ലല്ല. പണ്ട ത്തെ സിനിമകളാ ഞാന് സി ഐ ഡി മൂസ അതൊക്കെ ഇര്ന്ന് ചിരിക്കാണ്ട്.
തന്നെ ശരി‌ ശ്ശെ നമുക്ക് ഭയങ്കര എന്താ പറയാ ഞമ്മളൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത്ല്ലേ ഈ ഫോണ് തൊറന്നാല് എന്റെ ഫോണിൽ കൂടുതലും അങ്ങനേണ് ഇണ്ടാവും ചെയ്യാ.
ആഹ് അതന്നെ. ഈ ചിരിക്കാന്ള്ളത് അതന്നെ ഞാനും പച്ചക്കുതിര അത് കണ്ടാണ്ട് ഒറ്റക്കിര്ന്ന് ചിരിക്ക കാണാൻ തന്നെ നല്ല രസല്ലേ? കൊറേ ഭാഗങ്ങൾ ഫുള്ള് ചി ക്കാള്ള കഥേണ് സി ഐ ടി മൂസ പാണ്ടിപ്പട.
ഇപ്പൊന്നും വല്ല്യ സു
ഇല്ലല്ല ഇ ഇപ്പത്തെ സിനിമകളന്നൊക്കെ കഥയും കൊറവാണ് ഇനി പണ്ടത്തെ കഥള്ള സിനിമാണെങ്കില് രസണ്ട്. കാണ്ടിരിക്കാൻ നല്ലര സാണല്ലോ ആഹ് നല്ല കുടുംബ കഥകള് ഒരുപാട്. ണ്ടല്ലൊലേ കുടുംബപരമായിട്ട്ള്ള ആ കഥകള്. ഇപ്പഴത്തെന്താ ഫുള്ളടി ആഹ് എല്ലാതുണ്ട് ആഹ് ഗ്രാമീണ. അതായ്ത് ഗ്രാമത്തില് നടക്ക്‌ന്ന പണ്ടത്തെ സിനിമകള് അതല്ലേ പഴയത്. ഗ്രാമങ്ങളും വയല് പാടങ്ങളൊക്കെണ്ടാവും ഇപ്പഴത്തെേലെന്താണ്ടാവ.
ഇപ്പൊ ഈ കൂടുതലും ഇണ്ടാവെന്താറിയോ പൈസ കൊണ്ട് എങ്ങനാ. അഹങ്കരിക്കാൻ പറ്റും അതാണ് അഹങ്കാരം എങ്ങനെയാണ് ഇണ്ടാവണ്ടത് അതെങ്ങനെ. പൊട്ടി മുളക്കണം കുട്ടികളെങ്ങനെ വഴിതെറ്റണം.
ആഹ് അങ്ങൻത്തൊക്കെ തന്നെ. ഇപ്പ ത്തെ സിനിമകള് മുഴുവനങ്ങൻത്തന്നെ എന്തൊക്കാണോ വേണ്ടാത്ത ഒരു. കഥകളില്ല എന്ന അയ്ന് ലാസ്റ്റ് എത്തുമ്പളോ അയ്ന്നൊന്നിട്ട് മൻസ്സിലാ ക്കാനൂല്ല ആ ഒന്നൂല്ല എന്തിനോ വേണ്ടി രണ്ട് മണി ക്കൂറ് ആഹ് അതന്നെ രണ്ട് മണിക്കൂറിങ്ങനെ പോവും സിനിമക്കേ ആഹ്.
കൂടുലേറെ അടിയാരിക്കും.
അടിയന്നെ ഇണ്ടാവൊള്ളൂ അടി ഏഹ്. എവിടെങ്കിലു ഒൾച്ചോട്ടോ ആഹ് ആഹ് അതന്നെ അതന്നെ. കൊറേണ്ടാവൊള്ളു പക്ഷെ പണ്ട് ആഹ്. അതന്നെ പഴയ സിനിമകള്ന്നർഞ്ഞ നമുക്ക് ഫുള്ള് വീട്ട് വിശേഷങ്ങളാണല്ലോ കൂട് തലൂലെ വീട്. അതന്നെണ്ടാവൂ വീട് ഗ്രാമം ആഹ് ആഹ് രസവും. പിന്നെ കടകള് പണ്ടത്തെ കടകളും വായക്കൊല തൂ ക്കീട്ടതും അവിടെ നിന്ന് കഥ പറയുന്നത് അങ്ങൻത്തൊക്കെ സീന്കളാണല്ലോ പഴയ സിൻമയില്. കൂടുതലും അതന്നെ കാണാനും രസലേ. ചിരിക്കുന്ന സിനിമായാലും ഇന്നസെന്റ് സെലിംകുമാറൊക്കെ അഭിനയിച്ച. രണ്ട് മണിക്കൂറ് രണ്ട് ഉം ഉം രണ്ടേകാല് മണിക്കൂറൊക്കെണ്ടാവും പഴേ സിനിമകളെ. പക്ഷെ അതൊന്നും നമ്മള് ഇരുന്നാല് എങ്ങ്ട്ടാ സമയം പോയതറീല അതന്നെ സമയം പോയ
റ്റ് നമ്മള് ഇപ്പഴ്ത്തത് കാണാണെങ്കില്ണ്ടല്ലോ. ഇപ്പഴ്ത്തത് നമ്മള് കാണാണെങ്കില് ഇങ്ങനെ എടയ്ക്കിടെ നോക്കും തീരാറായോ.
തീ ആഹ് പിന്നെ അതല്ലേ ഞാനൊക്കെ പാട്ടൊക്കെ അട ച്ച് ഒഴിവാക്ക ചെയ്യ. ഇങ്ങനെ. ആഹ് അങ്ങനെ ചെയ്യാറ ഞാനും. ഒര് സ്സൊല്യലെ. കഥ ക കളില്ല. ഒന്നാമത്തെ അതാണ്. ഇപ്പയത്തെ സിനിമകളിലൊന്നും കഥകളില്ല. വീട്ടിലങ്ങനെ പ പച്ചക്കറികളൊക്കെ നടാറ്ണ്ടോ കൃഷിയൊക്കെണ്ടോ
ആഹ് അങ്ങനെ ചോദിച്ചാല് ചെറിയ രീതിക്ക്
ആഹ് അടുക്കള തോട്ടല്ലേ അടുക്കളത്തോട്ടം ആഹ് കറിവേപ്പില അങ്ങനത്തെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ ച്ചമുളക് അങ്ങൻത്തക്കെലെ അങ്ങൻത്തക്കാവൂലേ ഇണ്ടാക്കാറ്
ആഹ്
ആഹ് അത്ശരി ഞാനും അങ്ങനെ തന്നെ വീട്ടിലേക്ക് ആവശ്യള്ള വ ആഹ് അത്ശെരി ആ അത് ശരി വഴുതന അതന്നെ ഞാനും അങ്ങനതന്നെ വഴുതനാ പച്ചമൊളകൂണ്ട് കറിവേപ്പിലാ ചീര അങ്ങനത്തൊക്കെ ഞമ്മളെ അടുക്കളത്തോട്ടം ചീര ഞാൻ ഇതേ മാതിരി ഞങ്ങളിവിടെ വി വിത്തൊക്കെ കിട്ടും വിത്തൊക്കെ കിട്ടുന്ന കട ഇണ്ടല്ലോ വളങ്ങളും വിത്തുകളൊക്കെ കിട്ട്ണ അവ്ടെ ചോപ്പ് ചീരന്റിം പ പച്ച ചീരന്റെ ഒക്കെ വിത്തുകൾ ഇണ്ടാവും നമ്മക്ക് ഇങ്ങനെ പത്ത് രൂപ ഒരു പാക്കറ്റിന് അങ്ങനെ വാങ്ങിട്ട് ഇങ്ങനെ നടും സ്ഥലങ്ങളില്ല എന്നാലും ഉള്ളതില് ചെടിച്ചട്ടിയിലൊക്കെ ആവും ചീരൊക്കെ പറിച്ച്പഴിച്ചടാ കാരണം അ ത്രേ ഉണ്ടാവ്ള്ള് ചീര മ്മള് വിത്തിടുമ്പോ. ആകെ അഞ്ച് സെന്റേ ഒള്ളു. അതിനു ള്ളില് പ്പൊ എല്ലും ഉണ്ടാക്കും ചെയ്യും. അങ്ങ് ഇഷ്ട്ടാണ്. ആഹ് രെസാണല്ല കാണാന് ആഹ് ആ നടുമ്പ മാ അമ്മളത് ആഹ് ഉപ്പേരിക്കെ അതോണ്ട് ഇണ്ടാക്കാണെങ്കില്. ആഹ് പിന്ന അതിനാൻസ് നോക്കും വേണം. വളങ്ങൾട്ടൊടുക്കും വേണം. ഒക്കെ വേണം. ഇപ്പന്റെ കൊറേ നശി ച്ച് പോയുമ്പോ ഈ മഴ പെയ്തതിന്റെ ശേഷോ പിന്നെ വഴുതനൊക്ക ആവുമ്പോ പെട്ടെന്ന് ഇല കേടു വരും വായ്പൊക്കെ കേടു വരും
ട്ട് നല്ല വലിപ്പണ്ടായി. അപ്പ ഞമ്മള് വിചാരിച്ച് നാളെ പറിക്യാ.
ആ പെട്ടെന്നയില് ഒരു കുത്ത് വെരും ക കറുപ്പ് കുത്തല്ലേ വെരുന്നത്. കറുപ്പ് കളറള്ള അതന്നെ അതന്നെ അങ്ങനെക്കെ തന്നെ. വഴുതനക്കാ വുമ്പ പെട്ടെന്ന് കേട് വരും. ചെല പച്ചക്കറികളക്കെ പച്ചമുളക്, ചീര അങ്ങനത്തൊക്കെകുമ്പോ നമുക്ക് പിന്നെ ചീരൊക്കെകുമ്പോ ഇടക്കിടക്ക് പറിക്ക ആഹ് അതേമാരി ചീര, അതേപോലെ വെട്ടും നമ്മള് പറക്കുന്നതിനനുസരിച്ച് വെട്ടി കൊട് ക്കല്ലേ ചെയ്യ ചീര ആ വിത്ത് പാക ആ വിത്ത് പാകീട്ട് ആഹ് എന്നിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കുമ്പോ അത് അയിനനുസരിച്ച് അതിന്റെ മുകളിൽ പിന്നേും പിന്നെ ഉണ്ടാവും ചീര ഒരു അതാക്ക്യാ മതി പിന്നെ ആഹ് മ്മള് കറിവേപ്പിലൊക്കെ നമ്മള് കട്ടെയ്ത്ട്ക്കല്ലേ എയ്യാ അതേമായ്രി കട്ട് തെടുക്കതന്നെ ചീരക്ക അപ്പ അതിന്റെ സൈഡിലൂടെ പിന്നെ ബ്രാഞ്ചസ് വരും അങ്ങനെണ്ടാവ ചീരക്കെ. അത് നല്ല താണല്ലേ. അത് ആ പിന്നീട് ഞാൻ ഇവിടെ ചൊവപ്പ് ചീരിം അതേമാരി പച്ചച്ചീരിന്റെ വിത്തും പിന്നെ ഓൾറെഡി കാ കാട്ടിലെ കാട്ടില്ലാ പൊതുവെ ഒരു മൂക്കുത്തി ചീര ഉണ്ടല്ലോ? ഒരു മൂക്കുത്തി പോലെ ഉണ്ടാവണെ
ഉം
അങ്ങനത്തെ ചീരിയുണ്ട് എന്നാ ആയിക്കോട്ടെ എന്നാ ശരി
ആയിക്കോട്ടെ. ശെരിയെന്ന.
ച്ചന്ന മച്ച പ